ഞാൻ ഫുഡ് കഴിക്കാ ല്ല ഞാന് ഫുഡിന്റെ തിലേനി പണികളൊക്കെ അഴിച്ചിട്ടേ ബാങ്കില് പോണ്ട ആവശ്യണ്ടാണും അപ്പൊ ഹസ്ബൻ്റ് വരുമ്പോത്തിന് അത് അ ഇൻ്റതല്ല അത് ആ ബാങ്കില് മോളെ അക്കൗണ്ടിന് അപേക്ഷി ക്കാനെ ആ സ്കോളർഷിപ്പിന് ഇണ്ട്ന്നർഞ്ഞാണ്ട് എ ഓലെ ഗ്രൂപ്പില് വന്ന്ണ് അപ്പോ അകൗണ്ടിലാ ത്തൊലെ കക്കൗണ്ട് കുട്ട്യൾത് ഇതാക്കണട്ടോർഞ്ഞാണ്ട് അപ്പ യ് ബാങ്ക് ക്കാൻ ചെന്നാ പിന്നെ അട്ത്തെ കഥ പറയൻണ്ടല്ലോ
ആ അതെന്നെ ഉം
ഓലർഞ്ഞു ഇങ്ങളെ പിന്നെ ആധാർ കാർഡ് കുട്ടിൻ്റേത് ഏ ന്താക്കിട്ടില്ലർഞ്ഞ് അപ്ഡേറ്റ് ആക്കിട്ടില്ല ന്നൊക്കെ പ ർഞ്ഞാണ്ട് എ ഓലിങ്ങട്ട് പർഞ്ഞയച്ച് അപ്പ നോക്കുമ്പോ സ്കൂൾന്ന് ആ എ അത് പക്ഷെ ഇപ്പ ഞങ്ങൾത് സ്കൂൾന്ന് കുട്ട്യൾ തൊക്കൊല് അ താക്കീക്ക് ണ് അപ്ഡേറ്റ് ചെയ്തിനി സ്കൂളിൻന്റെ അടുത്തുള്ളൊ ഒരു അക്ഷയന്റെ തില് അങ്ങനെ ഓല് എല്ലാ കുട്ടികൾക്കും അപ്ഡേറ്റ് ആക്കിയണേ അവശ്യം ഇത് വരെ വന്നിട്ടില്ല അപ്ഡേറ്റ് അപ്ഡേറ്റ് ആക്കി ആധാർ കാർഡ് ഇതുവരെ നമുക്ക് പോസ്റ്റ് വയിയല്ലേ വര്ല്
എല്ലാം അപ്ഡേറ്റ് ആക്കിയ നമ്മളാ എന്തോ ഒരു ഫോമ് തരുലോ അപ്ഡേറ്റ് ആയിണെങ്കില്
അത് സ്കൂള്ന്നാ ഒന്നും കിട്ടില്ല സ്കൂള്ന്ന് പോയില് ഞമ്മളെ ആധാറ് നമ്മള് കൊണ്ട് കൊടുത്തിനി സ്കൂള്ക്കെ അപ്പൊ ഓര് അപ്ഡേറ്റാ ക്കി ന്നല്ലാതെ അയിനെ പറ്റി വേറെന്തൊന്നും കിട്ടിട്ടൊന്നുവില്ല
ആഹ് അത് ശെരി
ഇപ്പൊ കൊണ്ട് ബാങ്ക് പോവാ പറ്റുവോ എന്താ അറിയില്ലല്ലോ ആധാർഅപ്ഡേറ്റ് ആക്കനെ കുട്ട ട്ട്യാള് വേണോന്ന് ഓലെ വേരലും തമ്പൊക്കെ വെക്കണ്ടേ
ആഹ് ആഹ്
അയിനിപ്പ ബയ്ങ്കരതെരക്കാണ് പോകാ അപ്പഴും തെരക്കാണ് ഏതായാല് ബയങ്കര തെരക്കാണ് അപ്പൊ ഈ സ്കൂളം ഇതാക്കിയാലേ അക്ഷയക്കണ്ങ്കി അടുക്കാ പിന്നെയി ഒക്കെ പ്ലസ് വണ്ണിന്റെ ഒക്കെ പ്രവേശനത്തിന് വേണ്ടിയണ്ടേ ഉം കാല് കുത്ത വയ്യ അക്ഷയി
ഉം അതന്നെ
ഓ ഞാൻ പറയാ എലോട്ത്തു തിരക്കാണ് ചെന്നാൽ ആർ ക്കും ഒഴിവില്ല ഏതെങ്കിലും ഓഫീസക്കാ ചെന്നാ ബാങ്കിട്ട ചെന്നാലോ ന്റെ മ്മേ ബാങ്ക് വി ക്യൂ നിക്കണ്ടേ ഏ ഞാൻ ഗ്രാമീണ ബാങ്കിലാണ് ഞാൻ പോകൽ ഗ്രാമ ഹോസ്പിറ്റക്കൊന്നും കയ്യ്ണം പോവാതക്ക നല്ല
ആ കൈ എത്ര ഹോസ്പിറ്റല ഇണ്ടോ അതിലൊക്കെ ഫുൾ
പുതിയ പുതിയ ഹോസ്പിറ്റല ലാബ ഇങ്ങനെ വര്ൻണ്ടല്ലോ മെഡിക്കൽ ഷോപ്പുകളും ഞൻ പ്പം ഏതെല്ലാ സ്ഥലത്താണ് മെഡിക്കൽ ഷോപ്പുകൾ വ നത് ആ അതന്നെ ഒരു കയ്യാക ണ് വര്ണത് മെഡിക്കൽ ഷോപ്പുകൾ അത്ര എന്താച്ച നമക്ക് അസുഖങ്ങൾ കൂടി വ രാണ് ആ ഹോസ്പിറ്റലു അതേ രീതിലെന്നേ ആ ഇപ്പതാ പൈവറ്റ് ഹോസ് പിറ്റവും തന്നെ ലോട്ട് ഹോസ്പിറ്റലുകള് അസുഖങ്ങ ആർക്കും മഴക്കാലായാലും അസുഖം വേനൽ കാലായാലും അസു സുഖം പോലെ കുഞ്ഞു കുഞ്ഞ് മക്കക്കാണ് ഈ ക്യാൻസറൊക്കെ വര്ണത് അത് നമുക്ക് ഭയങ്കര സങ്കടം ഇപ്പൊ ഞങ്ങടെ കുടുംബത്ത്ണ്ട് പടച്ചോനേ ഞമ്മക്ക് സ ഉസ്താഅ് ണ്ടല്ലോ അതിന്റെ ഒരു തില്ണ്ട് പറിണ് പത്ത് മാസം പ്രസവി ഓൻ്റെമ് ഉം അതൊക്കെപ്പെന്തെ കഴിച്ചിട്ടൊന്നു ല്ലല്ല ഏ ഞാ അതാണ് ചോക്ക്ണ്
അതന്നെ
എന്തേ ഫുഡ് ഇഞ്ഞ്പ്പ ഏ പൊറ ത്ത്പോയി കഴിച്ചിട്ടോ തിന്നിട്ടോ ഒന്ന് വര്ണഅല്ലല്ലോ പടച്ചോങ്ങട്ട് കൊടുക്കന്നെ ഇപ്പൊ ഞങ്ങളെ ഞാൻ പറ്യ ഇപ്പ ഞങ്ങളെ അമ്മൂഷാ ക്കാൻ്റെ കുടുംബ ഒരു കുടുംബ ത്തില് ഫുള്ള് ക്യാൻസർ പാരമ്പര്യാണല്ലോ
അന്നേ
ഉംബാപ്പാക്കും ഉമ്മാക്കും മക്കൾക് ക്കും കുട്ട്യേക്കൊക്കെ കാൻസർ വാപ്പ മരിച്ച് ഇമ്മിം മരിച്ച് മകനും മരി ച്ചും ഇം മ നെ വല്യേ മകനും മരിച്ച് ഇഞ്ഞിപ്പള്ള രണ്ട് കുട്ട്യേളാ ഏ ഐറ്റക്കും കാൻസറാണ് ഇത് നല്ലോണം പാര മ്പര്യം നല്ലോൺ കെയ്യ
എല്ലാം ഉണ്ടാവും ഉം ക്യാൻസറ് പാരമ്പര്യ
അത് രോ വരും പാരമ്പര്യം അല്ലാത്ത ഉണ്ടലോ
ഉം അത്ണ്ട് അത്ണ്ട് കൂടുതല് അഹ് നാളെ ഞാനൊരു ഡോക്ടരൊര് ഇത് കേട്ടീനി അപ്പൊ അതില് പറഞ്ഞു കൂടുതല് പാരമ്പര്യാണല്ലോ എത്രയോ ശതമാനം പു പാരമ്പര്യാണല്ലോ ബാക്കിയാണല്ലോ നമ്മള ഫുഡ് അതുപോലെ ലഹരി
ഞമ്മളത് കൊണ്ട ചെന്നാതിനെ പോലെ ആദ്യം നോക്ക ബുദ്ധമൊക്കെ എങ്ങനെ വന്നു നോ കൊള്ളു ഇപ്പന്റമ്മാന്റെ ഏട്ടത്തിന്റെ ഏഹ് അർക്കോണ്ടയിത്ത് ആ ങ്ങ്യേയു ഏ ഹു ഓല് വേം കൊണ്ടറ്റി ടുത്തു റബ്ര ഒന്നും തങ്ങി നിന്നില്ല എ ദുരന്തത്തുർക്കാകൊണ്ടോ യതോല്‌ അഫി ഇതായിണ്ട് അവിടുന്ന് ഓല് ഫസ്റ്റ് നോക്ക്യോ തെന്നെ വന്നത് ഇത് ഏത് ഏത് വയ്യാണ് വന്നതും നോക്കോല ആഹ പലേ ടെസ്റ്റുകളും കൂ ചെയ്തോ ക്കോല്ലൊ ഇതിന് നൈന്റെ പേര് വയ്യ ഇപ്പത് അങ്ങനെ വന്ന് ക്യാന്തേ പെട്ടെന്ന് ഓപ്പ ഒരു കൊഴപ്പില്ല ത്തന്ന് ഏ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു റെഡിയായി നഞമ്മളെ പ്രൈവറ്റില ക്യാണെങ്കി നിർത്തി ജൂലാപ്പ് അ ഇരൂര ഇപ്പ ഞങ്ങളെളാപ്പാന്റെ മര്യോള് ആഹ് ഇന്ന് ഇപ്പ ങ്ങളെ എളാപ്പാന്റെ ഏ അപ്പൊ അങ്ങളെ എളാപ്പാന്റെ മോളെ കുട്ടിന്റെ പുത്യാപ്പള ഇന്നലെ ഗൾഫിന്നാ ഏ വന്നതാണ് അറിഞ്ഞണ്ട് വന്ന് നല്ല ചികിത്സ ഫു പ്രൈവറ്റ് ചികിത്സേനി നല്ല ഓപ്പറേഷൻ കഴിഞ്ഞരു മാസം തങ്കൊ മരിച്ച് തന്നെ നാലു കുട്ട്യേ ളാ പെൺകുട്ട്യേള് ഓളാണ് വാല്യകാർത്ത്യരു പെൺകുട്ടി ഓള് ഇങ്ങട്ട് ഓല് പറഞ്ഞ് ആ പസ്ത്ത് സ്റ്റേജ് അപ്പമ്മക്ക്ഇത് ചെയ്ത് വേം മാറ്റിയിരിക്കാർന്നത് ആ ഇങ്ങൾ അയാൾ അ വെ ഏ വേ മാറ്റിടുക്കന് പറഞ്ഞപ്പോ ഓല് വേം പ്രൈവറ്റ് കൊണ്ടായികാണ്ട് അത്യാവിശം ഏ ത് ഇണ്ടാനും സാമ്പത്തികം ഇണ്ടാണ് കാണിക്കാനുള്ള അപ്പൊഞ്ഞ വെ ആ അങ്ങനെ കാട്ടി ഇതേമാതിരി കീമോ കഴിഞ് കീമോ കഴിഞ് പിന്നെ സർജറി കഴിഞ്ഞു ഒരു മാസമായപ്പെ ഓൺ ഇൻഫെക്ഷൻ വന്നു അമ്മ അ ആ ഓൻ മരി ച്ച് ഇപ്പം ഒരു കൊല്ലാകാനായി കഴിഞ്ഞ മുഹറത്തിലെന്നു
ഉ അതന്നെ ഇപ്പ എന്താ ഒരേ ഇപ്പ ചെറുപ്പക്കാരം കുട്ടിയൊക്കൊണല്ലോ ഈ ക്യാൻസറും
ഉം ബ്രഡ് കേൻസറാണെങ്കിൽ പറിം മാണ്ട ഉം അതന്നെ നമ്മളെ ചി ഷീണം എത്തോളം അ നമ്മൾ വിച്ച കു തലവേദനിം ഷീണക്കെ ഇപ്പ നല്ലോണം ഡോക്ടറെ കാണിക്കാനോലോ അത്നെ അതൊക്കെയന് നമ്മൾ ശരിക് ശ്രദ്ധി ആ ഞമ്മള് മൈന്റ നെക്കൂല ഞ്ഞ ഞ്ഞ ഞമ്മൾ കൊറെ വിക്സ് ഒക്കെ എടുത്ത് തേക്കും കൊറെ അങ്ങനെക്കും അപ്പൊ കൊരച് സുഖ കണ്ടാല് കയ്യുന്നതും എത്രത്തോളം ഡോക്ടറെ അടുത്ത് പോവാൻ കഴിഞ്ഞാൽ അത് ബേം സുഖവും ഏ ഞാൻ പറയാ അ ഞാൻ പറ മിനിഞ്ഞാന്ന് കണ്ടു ണ്ടീന് വാർതേൽ ആ കണ്ടീന് നിപ്പൊ അ എ മറ്റേ ഇബടെ സ്കൂളിൽ പഠിച്ചകുട്ടി എവിടെപ്പൊ അ ഏ ഏ എടവണ്ണ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടിയ ആണ്കുട്ടി ഭയങ്കര തലവേദന ന്ന് പറഞ്ഞോല ഉമ്മാനോട് അന്ന് അന്തിക്കണേ ഓല് ഡോക്ടർ സഹിക്കാൻ കഴിയായ്ട്ട് ഡോക് റ്റെ കാട്ട്യേലാേ ഞങ്ങളെ കുട്ടി പിറ്റേന്ന് മര്ച്ച് അപ്പയ്ൻ ത തും ബ്ലീഡിങ്ങേനെ ഊം അതിന്റെമ്മാന്റൊന്തെരു കര്ച്ചിൽ പ ന്റെ അമ്മോന്റെ മോള് പറെടീ കാണാൻ വെയ്യ കാ എന്തു അസുഖും തലവേദനാർഞ്ഞ് പർഞ്ഞ് രാവിലെ അപ്പ അത്ര വിഷയാക്കി ഓല് അത്ര വിഷയാക്കി രാവിലെ ഏ തല്ലേ തലവേദനല്ലേ അത് പക്ഷെ അന്ത്യായപ്പോത്ത് കുട്ടിക്ക് സഹിക്കാൻ കയ്യാവ് വേം ഓല് കൊണ്ടാേയി കുട്ടിനെ വേം കൊണ്ടാേയി കാരണം ഇത് തല കുട്ടിക്ക് കുത്തിപർച്ച തലാർഞ്ഞാണ്ട് നെ ഓല്കൊണ്ടാേയി സ് സ്‌കാൻ ചെയ്‌താപ്പോ ഓല് പർഞ്ഞെ ബ്ലീഡിഗാന്ന് തലച്ചോർല് ബ്ലീഡിംഗാ അപ്പൊ അത് എങ്ങനെ വന്നൂന്നും കൂടി അറീല ഞ്ഞ് പ്പം കുട്ട്യൊവ്ടേം ബ്‌കേ ഒന്നും ചെയ്ത്ട്ടൂല്ലല്ലോ
ഉം ഉം ഔഫ് എന്താപ്പലേ ഓരോ എല്ലത്തിനും ഒര് മരണ
മരത്തിനൊരു പേരും കാരണു ആണ് ന്നട്ട് ഓള് പറ്യാ അത് എടീ അ അവ്ത്തൊര അവസ്ഥ കാണണംന്ന് അതായത് പ്ലസ് റ്റു പട്ച്ച ഒര് കുട്ട്യല്ലേ അസുഖമായി കടക്കാൻഞമുക്ക് പിന്നും കുഴപ്പമില്ല കൊറ കടന്നുന്നൻ വിചാരിച്ച ജ് സ്കൂൾക്ക് പോയി ബോ ആ എത് സ്ക്കൂൾ പോയ ഒരു കുട്ടിയപ്പ ഇത് ഞാൻ ഇത കാണുമ്പോ നമ്മക്ക് ഇങ്ങോട്ട് വെള്ളം വരെ കാണു മ്പം സങ്കടം അപ്പൊ നഞമ്മള ആരും അല്ല അല്ലായിട്ടും
അപ്പൊ ഞമ്മളവിടെ ഒരു കുടുംബത്തിൽന്നെ അതേമാതിരി കല്യാണം കഴിഞ്ഞ് ഒരു മാസം കൂടെ നിന്ന് പോയി ഇരുപത്തഞ്ച വയസായിട്ടുള്ളൂ അങ്ങനെ പോയതിനന് ശേഷം പിന്നെ ഓള അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ത്രേ അവിടെ അടെ
അവിടെ പോയാൽ ഇത്തരം നക്ക് വയറ്റിലും ഉണ്ടായി
അങ്ങനെ പിന്നെ അത് കഴിഞ് ഉണ്ടായപ്പോം പിന്നെ രണ്ടോ മൂന്നോ മാസം അവിടെ നിന്നാണ്ട് ഇങ്ങോട്ട് പറഞ്ഞയച്ചി ഇവിടെ പറഞ്ഞയച്ചി ഓള് പ്രസവിച്ച് കുട്ടിക്ക് പ്രസവിച്ചച്ച് രണ്ടാം മാസം അങ്ങനെ എന്തോ ആയപ്പോ അവനിക്ക് പിന്നെ അവിടുന്ന് ഭയങ്കര വയറുവേദന എന്തൊ
ന്തപ്പോ ആയിട്ട്ടെ കാണിച്ചച്ച് അങ്ങനെ പിന്നെ ഞങ്ങള് നാട്ടക്ക് പേപ്പൊടി ഇറങ്ങി ഇവിടുന്ന് മിംസ് വന്ന് ടെസ്റ്റ് ചെയ്ത് വെച്ചപ്പോ ലെൻസിന് നാലാമത്തെ സ്റ്റേജ
ഒരു എന്തെങ്കിലും ഒരു സൂചന ആ മനുഷ്യന് കിട്ടിയിട്ടുംല്ല കല്യാണം കഴിച്ചിട്ട് പിന്നെ ഒരു കൊല്ലത്തിറെ മുന്നന്നെ ഉ ഒരു കൊല്ലത്തിന്റെ മുൻ ആ ഒരു കൊല്ലം ആയിട്ടേണ്ടവളപ്പ
അവള പ്രസവം കഴിഞ്ഞ് ഓ ആ അങ്ങനാണ് ആെറുത്ത അങ്ങനെ പോയ രീന്ന പിന്നെ കുട്ടിന്റെ തൊണ്ണൂറ ആാവുമ്പോക്ക പിന്നെഓ ഓന്ന് വ റബ്ബേ
ഇവിടെ വന്ന് കാണിച്ചച്ച് അ പോക്കണ കണ്ടൂട ഓ എന്താണ്‌റമ്പേ ഒന്നും അറിയാത്തൊരു ഒരു അതാ ഞാൻ പറഞ്ഞെ കൂടുത്തില് ആകെ നിന്നത് ഇപ്പ എത്ര വരെയാണ് നാലു മാസം
നിന്നിട്ടേള്ളു ആ പോത്ത് ഒരു കുട്ടിയായി ഇല്ലെങ്കിൽ കുട്ടിക്ക് ഇനി വരെ കല്യാണെങ്കി നോക്കന അങ്ങനെയുണ്ടല്ലോ ഒരു കുട്ടി കുട്ടി ആ പോത്തിനയില്ല ഇല്ലെങ്കില് പോ ധൈര്യായി വേറെ കല്യാണംഉണ്ടാക്ക നിന്നിട്ടുല്ല പക്ഷെ ഇതൊന്ന് കിട്ടീലെ തൊക്കല് ക്കാണെ
അതന്നെ ഇനിയിപ്പോ ആ കുട്ടിയ ഒന്ന ഒരു ആ ഒരു ഏകദേശം ആകത് വരെ നോക്കും
അയ്നെ കുർച്ച് ചിന്തിക്കാൻ ജ്ജാേ കയ് യ്യൂല്ല ഞാൻ പറ്യങ്ങനേ ഞാൻ വരാൻ ആഹ് പണ്ടൊക്കെ ഈ അസുഖം ഞമ്മടെ എവിടെയെങ്കിലും കേക്കണ്ടായിരുന്നു. പണ്ടൊക്കെ അങ്ങനെയാണ് നീ പറഞ്ഞ അമ്മ. നമുക്ക് ഉണ്ടോ ഇല്ലയോന്ന് ഇപ്പൊ ഏഹ് ഞമ്മക്ക്. ക്കറിയില്ല.
ഉം ആയിക്കോട്ടെ ഞാൻ വിളിക്കട്ടോ, ഒരു കാൾ വരുണ്ട്.